ഹലോ
ഹലോ ക്ലിയർ ആവുന്നുണ്ടോ
ആഹ് അവിടെ കേൾക്കുന്നുണ്ടോ
ആഹ് ഇണ്ട് ഇണ്ട് എന്താ പരിപാടി ഇതാ ചുമ്മാ ഇരിക്കുവായിരുന്നു
ചായൊക്കെ കുടിച്ചോ
ഉം ചായ കുടിച്ചു
ഉം
രാവിലെ ചായ കുടിച്ചു പിന്നെതാ ഇപ്പോ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി ചായയും മിച്ചറും കൂടെ കഴിച്ചു ണ്ടരിക്കുവായിരുന്നു.
ഉം
ചായൊക്കെ കുടിച്ചോ
ബാക്കിയൊക്കെ കേക്കും
ആഹ് അപ്പൊ രാവിലെ ചായ പതിവില്ല
അതെ
ഉം പണിയൊക്കെ കഴിഞ്ഞാ
ഇല്ല ഇനി തൊടങ്ങണം
അതെയാ
കട്ട്‌ ചെയ്ത് വെച്ച് ഇവിടെ വന്നിങ്ങനെ ഇരിക്കേര്ന്ന് അപ്പളാ
എന്താ
മുറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വന്ന് വെറുതെ ഇരിക്കേര്ന്നു അപ്പ പിന്നെ വിളിച്ചതാണ്
അതേലെ ആഹാ ഉം ഞാനും പണയെല്ലാം കഴിഞ്ഞു ചുമ്മാ ഇരിക്കുവായിരുന്നു ഉം
എന്താ ചെയ്യുന്നെ
ആഹ് വർക്ക് ചെയ്യ്ണതാ
ആഹ്
ഇപ്പൊ ഞാനിവിടെ സ്റ്റിച്ചിങ്ങ് ചെയ്യുന്നുണ്ട്
ആഹ്
ഉം പിന്നെ ബ്യൂട്ടീഷ്യനും കഴിഞ്ഞതാ
ഉം ഉം
ഉം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ
ഞാൻ ഇപ്പം ഡിഗ്രിക്ക് നോക്കിയൊണ്ട് നിക്ക പ്ലസ് ടു കഴിഞ്ഞു നിക്ക
അതെല്ലേ ആഹ് ആഹ് ആഹ്
ട്യൂഷൻ ആയിട്ടുള്ള ടൈം ആണ്
എന്നതാ
ട്യൂഷൻ കഴിഞ്ഞിട്ട് നിക്കുന്ന ടൈം ആണറിയ
അടുത്ത് എന്ത് ചെയ്യണംന്നല്ലേ
അതെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താ കൊറച്ച് കഴിഞ്ഞാ റിഗ്രറ്റ് അടിക്കൊ പ്രശ്നവോ അങ്ങെനെക്കെ ഓരോന്ന്
അയ്ശരിയാ നമ്മൾ നല്ലതുപോലെ ആലോയ്ച്ച് നമ്മൾ ചെയ്യണം
എന്തായി ഞാന് ഹ്യുമാനിറ്റീസ് ആയിരുന്നു പസ്ടുവും പ്ലസ് വണ്ണും
ആഹ്
ഡിഗ്രിക്ക് എകണോമിക്‌സ് നോക്കണംന്നാണ് പ്ലാന്
ആഹ് ആഹ് ഡിഗ്രി ചെയ്യണണ്ടല്ലോ അല്ലെ
എന്തോ
ഇപ്പൊ എല്ലാത്തിനും ഡിഗ്രി മെയിന് ആണെന്ന് പറയാം
അതെ അതെ ഡിഗ്രി കൂടെ ചെയ്തരെേ
ഉം
ആഹ്
പിന്നെ ഫുടൊക്കെ ആയോ
എന്തോ
ഫുടൊക്കെ ആയോ ചോയ്ക്ക
ആഹ് ഫുഡ് രാവിലെ വെച്ചതുണ്ടെടാ ഉം
പണിക്കെ കഴിഞ്ഞിരിക്കല്ലേ അപ്പൊ
ഉം പണി ഒക്കെ കഴിഞ്ഞിട്ട് ചുമ്മാരിക്കുവരുന്നു മഴയൊന്നും ഇല്ലല്ലോ നല്ല വെയില് അപ്പൊ തുണികളൊെക്കെ അലക്കിട്ടതൊക്കെ ഇങ്ങനെ പുറത്തിട്ടിട്ട്
ആഹ്
ഉം ഇരിക്ക്യ അവിടെ പണിയെല്ലാം കഴിഞ്ഞിരിക്കാല്ലേ
അവിടെ ഇവിടെ ഉമ്മക്ക്‌ ഏഹ് ഫുഡൊക്കെ ഉണ്ടാക്കിയാണ് ഇനി കറി ഉണ്ടാക്കണം
ആഹാ
അങ്ങനെ ഇപ്പ ഇവിടെ ആളില്ലാത്തൊണ്ടയ് സ്ലോ ആയിട്ടുണ്ടാക്കിയാലും കൊഴപല്ലന്ന്ള്ള മട്ടാ
ആഹ് നോമ്പുണ്ടോ
ഉം
ഏഹ് ഇല്ലാലെ ആഹ് ആഹ്
നാളെയും മറ്റന്നാളുമാണ് നോമ്പ് തുടങ്ങുന്നത്
എന്തടാ
നാളെ മറ്റന്നാളേണ് നോമ്പ് തൊടങ്ങുന്നെ
അതെയോ
ആഹ് വെള്ളിയാഴ്ചയാണല്ലേ മൊഹറം
നമ്മള് വെള്ളിയാഴ്ച്ച കത്തും.
ആഹ് ആഹ് അപ്പൊ നാളെ അവധിയുണ്ടോ അറിയാവോ?
ഞങ്ങ വണ്ട്. പത്താന്തി അവധിണ്ടാവലുണ്ട് ഒമ്പതാന്തി അവതിണ്ടാവലുണ്ടോ ഇൻക്കറീല
ആഹ്
ഓരോ സ്കൂളും ഓരോ മട്ടാണ് ചെല ദിവസം ട്യൂഷൻ ക്ലാസ് പറഞ്ഞാണ്ട് സ്പെഷ്യൽ ക്ലാസെങ്കിലും ഇണ്ടാവും
ആഹ് അതെ
ഉം നേര്ക്ക് നോമ്പിന്റെ അന്ന് സ്കൂൾ ഉണ്ടാവാ നല്ലത് എന്നാ ടൈം പോയിക്കോളും
അതെ അത് ശരിയാ അല്ലെങ്കി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ. ഉം ഉം ക്ഷീണം ഒക്കെ ആവല്ലോല്ലേ?
ആഹ് മറ്റതാവുമ്പോ എല്ലാരുടെയും സംസാരി ഏഹ് ക്ലാസ് ചെയ്ത ടൈം പോന്നേ അറിയൂല്ല
അതെ അതെ.
പിന്നെ വെറുതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യാനാ ഇഷ്ടം?
വെറുതെ ഇരിക്കുമ്പോ കൊറച്ചരം കെടന്ന് ഒറങ്ങാൻ ഭയങ്കര ഇഷ് പിന്നെ ഇൻസ്റ്റൽ തോണ്ടീ കൊണ്ടിരിക്ക്യാ ഇതൊക്കെയാണ്. മെയിൻ പരിപാടിതൊക്കെയാ.
അതെ
ച്ചും എന്റെ സ്വന്തായിട്ട് ചെയ്യാനുണ്ട് അത്പോലും കൊറച്ച് മടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുവാ ലൈനിങ് എടുത്തിട്ടില്ല അപ്പൊ ലൈനി ആ ഒരു പേരില് ഇങ്ങനെ തയ്ക്കാണ്ടിരിക്കുന്നുണ്ട്.
അനിയത്തിന്റെ ഓക്ക്പ്പത് ഏറെക്കാരം റിൻസൊക്കെ കാണും ന്നട്ട് ഫോണില് ചാർജ് തീർന്നാ ഫോൺ. ചാർജ്നിട്ടിട്ട് പോയി ഒറങ്ങും ഇതന്നെ ഇവിടിം പണി
ആഹ് ഇൻസ്റ്റ ഉള്ളോണ്ടങ്ങ് പിടിച്ചു നിക്കും എല്ലാവരും.
അതെ പിന്നെ ടെലഗ്രാം ടെലഗ്രാമില് ഫിലിം ഡൌൺലോഡ് ആക്കിടാ ഇൻസ്റ്റ കാണാ കയ്യുമ്പോ ഫിലിം കാണാ അതൊക്കെ തന്നെ.
അതെ സിനിമക്ക് പോവാറുണ്ടോ?
വീട്ടില് എല്ലാരും ഇണ്ടാവുമ്പോ എടക്കൊക്കെ ഒന്ന് പോവും എപ്പോഴെങ്കിലും ഉമ്മ ഉണ്ടാവൂലാ ഉമ്മക്ക് ഇഷ്ടമല്ല തിയേറ്ററിൽ പോയി സിനിമകാണുന്നെ
അതെയാ
അത് ഏട്ടമ്മാര് ഒട്ടും ഇഷ്ടല്ല എല്ലാരും കൂടി പോവും
ആഹാ ഉം
പിന്നെന്താ കഴിച്ചോ അപ്പോ രാവിലെ ഫുഡൊന്നും കഴിക്കില്ലേ
ഞാന് ചായ ഈ കുടിക്കൂല വാ ക്കിക്കോ കഴിക്കോയ് ഇക്ക് ആ ഇക്ക് സംഭവം ചായ ഇഷ്ടായ്രുന്നു ആദ്യം പിന്നെ ഈ പ്ലസ് വൺ പ്ലസ് റ്റൂ എത്തിയ ടൈമിലേ.
ആഹ്
എപ്പള് പത്താം ക്ലാസ്സ്ന്നൊക്കെ രാവ് ലെ പെട്ടെന്ന് വന്ന്. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞു അങ്ങനെക്കെ പെട്ടെന്ന് പെട്ടന്ന് ആയതോണ്ടേയ് ഇവട്ന്ന് ബസ്സ് ട്ടാം ഭയങ്കര ബുദ്ധിമുട്ടാ അയ്‌ന്റെ ടൈമ് മിങ്ങിനവ്ടെ എത്തണല്ലോ അല്ലങ്കി ക്ലാസ്ന്ന് പൊർത്താക്കൂല്ലേ
ആഹ് അതെ
ആ
അല്ല ചായ ഒഴിവാക്കിന്നെച്ച് കൊഴപ്പൊന്നുല്ല ചായ ഒഴിവാക്കുന്നന്നേറ്റവും നല്ലത്
ഉം അപ്പ പിന്നെ ഉമ്മ എന്താലും ഉമ്മാക്ക് അതൃമ് ടൈമ് ഉണ്ടാവ് ല അപ്പ പിന്നെ ഞാൻ വെള്ളം കുട്ച്ചങ്ങനെ ശീലായ് പിന്നെ അങ്ങനെ ആക്കി
ആഹാ പിന്നാരാ ചേച്ചിയോ ചേട്ടനാരെങ്കിലുണ്ടോ അനിയത്തിയോ
പിന്നെ സിസ്റ്ററ്ണ്ട് ചേച്ചിണ്ട് പിന്നെ രണ്ട് ഏട്ടന്മാരുണ്ട് നാനും
ആഹ് അഛ ആ ഉപ്പയൊക്കെ വീട്ട് തന്നെ വീട്ട്ലെ നാട്ട്ലെന്നെ വർക്ക്
എന്തടാ
ഗൾഫിലാണോ
അതെ ലേ ആ ആ വരുവനി എന്നാ വരുന്നേ
ഒരു രണ്ടു മൂന്ന് മാസൊക്കെ കയ്ഞ്ഞ്ട്ട് വെരും എട്ടായി പോയിട്ട്
അതെ
പിന്നെ വല്ല്യ ഇക്കാക്കിം ഗൾഫിലാണ് അക്കൗണ്ടന്റ് ഇവ്ടെ അക്കൗണ്ടന്റ്ന് ഒന്നും സാലറി വല്ലാതെ ഇല്ലാത്തല്ലേ
ആഹ് ആഹ്
ഒര് എട്ടൻ ഡിഗ്രി കഴിഞ്ഞ് ക്കാണ്
അതെ ആ ആ ഡിഗ്രി കഴിഞ്ഞെന്താ ജോലിയ്ക്ക് നോക്കാ
അവൻ ബേങ്ക്ക്ക്‌ കേര്ണം ന്നും പർഞ്ഞ് നിക്ക്ണ്ട് എക്സാം കയ്ഞ്ട്ടേയ് എക്സാം കയ്ഞ്ട്ട് ബേങ്കില് കേർ കേര്ണം പർഞ്ട്ട് നിക്ക്ന്ന്ണ്ട്
അതെ ആ ആ
ഉം
അതെ എന്തേലൊക്കെ പഠിച്ചൊരു ജോലി പെട്ടെന്നാവട്ടെ എല്ലാർക്കും
അവനോൽക്ക് അവന് ആവശ്യത്തിന് പൈസ കിട്ടാന്ന് പർഞ്ഞാ നല്ലൊര് നല്ലൊര് കാര്യാൺള്ളോ
ആ അതെ ല്ലേ ജോലി അല്ല എത്രയും പെട്ടെന്ന് നല്ലൊരു കോഴ്സൊക്കെ സെലക്റ്റ് ചെയ്യ് ഉം
എച്ചാർ ഫീൽഡ്ലോട്ടെ എച്ചാർ ഫീൽഡിലോട്ട് നോക്കണംന്ന്ണ്ട് ഡിഗ്രി അയിനും ഡിഗ്രി വേണം ന്താ ഞാൻ ഒരാളോട് ചോയിച്ചിന്നു അപ്പൊ പിന്നെ ഡിഗ്രി ഇണ്ടാവുന്നത് ബെറ്ററാണ് പറഞ്ഞു
ഉം
അങ്ങനെ ഡിഗ്രിട്ക്കാ വിചാരിച് നിക്ക
ആഹ്
പിന്നെങ്ങന ഓരോ കോഴ്സ് ഇട്ക്കുമ്പോ അതിന് ഒന്നും കൂടി ബെനിഫിറ്റ് കിട്ടാന് ഡിഗ്രി വേണംന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇതായിട്ടെ
ഉം അതെ അതെ
അങ്ങനെ ഡിഗ്രിമ്മെക്കണ്ട് എത്തി
ആഹ് ആഹ് അല്ല എല്ലോടിം ഇപ്പൊ ഒരുവിധം ഡിഗ്രി ചോദിക്കുന്നുണ്ട് എല്ലാവരും
ഉം
ഡിഗ്രി ചെയ്തതും നല്ലതന്നെയാ പുറത്തിക്കൊക്കെ പോവാണെങ്കിലും ഉം
മണപ്പം ജോലിക്കിട്ടാനേ ബുദ്ധിമുട്ടാ
ഉം അതെ എന്തര് മോളെ
വായിക്കോ നോവൽസൊക്കെ
ആഹ് വായന കുറവാ
ഉം
ഉം ഇത പരിപാ ഇതൊക്കെ തന്നെ മെയിൻ പരിപാടികള് പിന്നെ ഏഹ് ഞാന് ഉം വർക്കുള്ള സമയത്ത് പാർലറിൽ പോവും
ആഹ്
ഉം ഇന്ന് പിന്നെ പോയില്ല അല്ലെങ്കിൽ രാവിലെ പോവും ആഹ് ഇപ്പോ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ആഹ് ഇപ്പൊ ആ ഇത് കഴിഞ്ഞതല്ല ബ്യൂട്ടീഷ്യൻ പ്രാക്ടീസ് ചെയ്യാൻ കയറിയിരിക്കുവ
ആഹ്
ആഹ് ശനിയും ഞായറൊഴികെ ബാക്കി എല്ലാ ദിവസും പോവും പിന്നെ എന്തേലും നമുക്ക് ഒരു വെയ്യായി എന്തെലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പോവൂല്ല ലീവെടുത്തിട്ട്ങ്ങ് വീട്ട്ക്കി പോരും
വീ ഏഹ് ചെല ബ്രയിഡുകളൊക്കെ വീട്ട്ക്ക് വിളിക്കൊല്ലോ വർക്കിന് അതിനൊക്കെ പോവലുണ്ടോ
അതിന് രണ്ട് മൂന്ന് വട്ടം ചേച്ചി വെളുപ്പിനൊക്കെ ആയിരിക്കും പോവേണ്ടി വര അപ്പൊ എനിക്ക് ഈ പിള്ളാര് രണ്ടു പേര് ഉള്ളത് കൊണ്ട്
ഉം
അപ്പ എനിക്ക് പോവല് നടക്കില്ല വീട്ടിൽ വേറെ ആരുല്ല ഞാനും ഹസ്ബന്റും പിള്ളോരും ഒള്ളു പുള്ളി ഇപ്പഴും ഇവിടെ ഇല്ല അപ്പ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളതൊക്കെ ചിലതൊക്കെ മിസ് ആക്കും ചിലപ്പോ എന്റെ അടുത്ത് സാരി ഉടിപ്പിക്കാനൊക്കെ വരും സാരി ഉടുക്കണംന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ വരുമ്പോ അവര്ക്ക് സാരി ഉടുത്ത് കൊടുക്കും
ഉം
അങ്ങനെയൊക്കെ ചെയ്യും അല്ലാണ്ട് ബ്രൈഡലന് പോക് പോവല് കൊറവാ എന്തോ
നോക്കാലോ പറയാ
ഉം അതെ പിള്ളേര് ത്തിരി ഉം ശരി